ഹലോ ആഹ്
ഹലോ
ആഹ് ഹലോ കേക്കണില്ലേ
ആഹ് കേൾക്കുന്നുണ്ട്
ഓഹ് എന്താ പാട്
എന്താ സുകല്ലേ
ഓ അല്ലബ്ദുലില്ലഹ്‌ സുകായിട്ടു പോണു
ഉം അവിടെ കാലാവസ്ഥൊക്കെ എങ്ങനെണ്ട്
അഹ് ഇപ്പൊ കൊഴപ്പല്ല അവിടെ
ഉം ഇവിടെ നല്ല മഴയും കാറ്റൊക്കെയാണ്
ഏഹ് ഇവിടെന്നല് എല്ലാം മഴേണ്ട്
മഴയും കാറ്റും പനിയൊക്കെയിരുനു ഉം
പനിയോ അസ്ബി എണി
ഏഹ്
ഗ്യാബൊക്കെ ബുക്ക്
മനസ്സിലായില്ല
യാത്രക്കെ പോകുണ്ടോ
ആം ട്രിപ്പൊക്കെ പോല്ലേ എവിടക്കൊക്കെ പോയെ നിങ്ങള് നിങ്ങള് പോവണ്ട
ഏഹ്
എവിടുകെകയാ വെക്കണെ എവിടുകെകയാ വെക്കണെ ഹലോ
കുറച്ച് ഒച്ചത്തില് പറെ കേൾക്കുന്നില്ല
നിങ്ങള അവിടക്കൊക്കെ പൊയ്ക്ണേന്ന്
ഞങ്ങള് എല്ലാ സൽത്ത്ക്കും ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയിക്കുന്നന്ന് ബീച്ച് ബീച്ച് പാർക്ക് അങ്ങനൊക്കെ പോകും.
ഉം എല്ലാം സൺ‌ഡേ ഓളിഡാ
ഇല്ല സൺ‌ഡേന്നും പോവൂല. ഇല്ല അങ്ങനൊന്നും പോക്കില്ല. നമ്മള് ഈ പെരുന്നാള് അങ്ങൻത്തൊക്കെ സീസണിലൊക്കെ പോകും.
പോയിലേറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലൗടെ.
പോയതില് ഞങ്ങള് ഏ കൊടൈക്കനാല് അങ്ങനെയൊക്കെ പോക്കാണ്. ഊട്ടി അങ്ങനൊക്കെ
കൊടൈക്കനാല് രസല്ലെ കാണാന്. ഞാൻ പോയിക്ക്ണ്.
ആഹ് ആഹ്
ട്ടില്ല
പിന്നെ എന്താണ് നിങ്ങളെ അടെ നല്ലക്ക ഇതൊക്കെ ഇണ്ടോ മഴയും കാറ്റൊക്കെ ഇണ്ടോ.
ഇല്ല അപ്പ ഇവിടൊന്നുല്ല പിന്നെ അസുഖം എന്ന് തൊടങ്ങി. കൊറ്ച്ചീസായോ?
ആഹ് അസുഖം തുടങ്ങിയിപ്പൊ രണ്ടു മൂന്നീസായി. ഇപ്പ പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പ ഇങ്ങനെ ഒന്ന് വെറുതെ ഇരുന്നതാ അ ശെരി തൊട്ച്ചിട്ടൊന്നു ഇല്ല.
ഉം അതെല്ല കാണിച്ചൂടേന്യാെ ഇപ്പം ഇതുള്ള അസുഖ ഇള്ളതല്ലേ ഒന്ന് കാണിച്ചൂടേന്നോ?
കാണിച്ചിര്ന്ന്. ഇന്നലെ പോയി കാണിച്ചു വന്നതാ.
ഇൻക്ക്പ്പ രണ്ടീസം ഇണ്ടേനു. പനിയും തലവേദനയും മാറ്യാേയ്ച്ചാല് ഇപ്പം ശബ്ദം മാറിക്ക്ണ് അല്ലാതെ അസുഖം
ഉം ആ മേലും കൈ ഒക്കെ ഇണ്ടാവല്ലേ? മേലും കൈയും ഉണ്ടാവല്ലെ
പനി പൻച്ചാ പിന്നെ ഓലക്കെ ഇണ്ടാ പിന്നെ തന്താ ഫുഡ് ഇണ്ടാക്കി?
ഞങ്ങള് ഇന്ന് ഫുഡ് ഉണ്ടാക്കിയത് മത്തിമുളകിട്ടു. മത്തി പൊരിച്ചു
ഉം
ഉപ്പേരി അയ്റ്റൊന്നും ഇണ്ടാക്കിട്ടില്ല. മക്കൾ രണ്ട് കറി അയ്റ്റ് വേണെ. മീൻ മൊളകിടണം പിന്നെ പച്ചക്കറി വേണം.
ഉപ്പേരിയൊക്കെ ഇണ്ടാക്ക്യാ? ഇത് ക്ലീനിങ് മാത്ര ഒള്ളൂ?
ഇല്ല ഉപ്പേരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ആ ക്ലീനിങ്ങ് മാത്രമേ ചെയ്യാനൊള്ളു.
തിരുമ്പലൊക്കെ അയ്ലാ?
ആഹ് തിരുമ്പലൊക്കെ മിഷീൻലിട്ട് തിരുമ്പീട്ട്ണ്ട്. നെയ്യ്അ എന്ന പിന്നെ പോയി കല്ലുമ വെച്ച് തിരുമ്പാനൊന്നു പിന്നെ. ഏഹ്
വാഷിംഗ് മിഷീൻ ഇല്ല.
ആഹ് വാഷിംഗ് മെഷീൻലൊക്കെ
വാഷിംഗ് മിഷീല് ഇട്ട് തിരിമ്പിയാപോരെ. കല്ല്മന്ന്പ്പത്തന്ന് അധികം അസുഖം കൂട്ടണ്ടല്ലോ?
ഏഹ്
വാഷിംഗ് മെഷീനില് തിര്മ്പലൊക്കെ കഴിഞ്ഞു.
ആഹ്
ഡെയ്ലി ഡെയ്ലി തൊട് തൊട്ക്കോങ്ങള്? ഡെയ്ലി തൊട്ക്കോ ങ്ങള്?
ഓർക്കനെ പറി കേക്ക്ണില്ല. എന്താ ർഞ്ഞേ?
ഇങ്ങളെന്നും മീൻ മൊളകല്ലെടാ?
അല്ലാ ആഹ് ചിക്കൻ കറി.
ചിക്കൻ കറിയോ? എന്നും നിങ്ങള് ചിക്കൻ കറ്യാ വെക്ക. ചിക്കൻ കറിയ
എൻ എന്നും ചിക്കന്നൊനല്ല. ചിക്കൻ കറി വെച്ചാ രണ്ടീസണ്ടാവും. മൂന്നാമത്തീസം ക്ക്യാ പോരേ
ആഹ്
എന്നും ചിക്കൻ കറി വെക്കൂല. ചിലേര്ത്ത് മീൻകറി ചേലേപ്പെന്തെലു പ്പേരി
ഉം
കർമത്തികാര് അങ്ങനെക്കെ പോവും ഇഞ് ഞായറാഴ്ചന്തേം സ്പെഷ്യല്ണ്ടാക്കും വെള്ളി, ഞായറൊ
എന്തേം സ്പെഷ്യല്ണ്ടാക്കൊല്ലൊല്ലേ.
ആഹ് ഞാ അങ്ങനെച്ച മന്തി, ഫഡ്രസ്സ് അങ്ങനെക്കെണ്ടാക്കും ബിരിയാണി
ആഹ് മക്കൾക്കൊക്കെ ലീവ്ള്ള സമയത്ത്ണ്ടാക്കൊല്ലോല്ലേ.
ആഹ് മക്കളെ ആഹ് ല്ല ആഹ് മക്കളല്ല ഹസ് ഹസ്ബൻറിന് അമ്മക്ക് വെള്ളിയാഴ്ച ആള് പണിക്കോവും അപ്പ പിന്നെ ആള് ഉച്ചക്കമ്മക്ക് ഫുഡഴിക്കാം അമ്മളപ്പണ്ടാവൂല്ല. അപ്പ ഞായറഴ്ച്ചാവുമ്പോ ഫാമില്യടക്കണ്ടാവുമ്പോ
എല്ലാരും കൂടി
ആഹ് അപ്പോ ഒരു ഉം ഉം ഒപ്പൊന്ന് കഴിക്ക അത്രേ ഇങ്ങളോ ഇങ്ങള് ഞായറാഴ്ച സ്പെഷ്യല്ണ്ടാക്കല്ണ്ട?
ഇല്ല ഞങ്ങള് ഞായറാഴ്ച ഒന്നുണ്ടാക്കലില്ല ഞങ്ങള് സാധാ ചോറെന്നെണ്ടാക്കല് പിന്നെ വെള്ളിയാഴ്ചൊക്കെ ഞങ്ങൾ ചിക്കനായിട്ട് എന്തെങ്കിലും കൊണ്ട്രും.
വെള്ളിയാഴ്ച്ച പിന്നെ എർച്ചി
ആഹ് വെള്ളിയാഴ്ച എപ്പളും എർച്ചിണ്ടാ അപ്പൊ എർച്ച്യന്നെ ഞങ്ങള് കൊണ്ട്രും.
എർച്ചിണ്ടാ കറിണ്ടാക്കും പക്ഷെ
ആഹ്
അ വെള്ളിയാഴ് ച്ച കറി ണ്ടാക്കും പിന്നെ പെ ആഹ് അന്ന് എർച്ചി ണ്ടാക്കും പിന്നെ സാധാരണ ചോറും ബീഫ് വെര് എന്തേലെക്കെ ഇണ്ടാക്കും
പിന്നെ ബീഫ് വര്ട്ടിയതും പിന്നെ കറുമത്തിക്കായ് കറി ടേസ്റ്റ ആല
ആ അതും പപ്പടും
കർമ്മത്തിന്റെ കറി ഇണ്ടാവല്ലോ പപ്പടം ബീഫ് ഇണ്ടാക്കിട്ടും നിങ്ങളങ്ങനെ കറി വെ വെക്കലാണോ വര്ട്ടലാണോ
നമ്മള് കർമത്തി കറി ഉണ്ടെങ്കി പിന്നെ ബീഫ് കറി വെക്കണ്ട ആവശ്യല്ലല്ലോ അത് വര്ട്ടും കൊർച്ച് ഇട്ത്ത് പൊര്ച്ചും ചെയ്യും
ആ പൊര്ചാലും നല്ല ടെസ്റ്റ
ഉം ആദ്യം വേവിച്കാണ്ട് പിന്നെ കണ്ടം കണ്ടാക്കുമ്പോ പിന്നെ പോര്ച്ചാ മതി പിന്നെ
ബീഫ് കറി നല്ല വേണ്ടിവരല്ലേ എല്ലാർക്കും പ
ഇല്ലാ ക്
ഉം
അങ്ങന ആ നമ്മക്ക് ആവശ്യള്ള കൊർചാണ്ട് ഇണ്ടാക്കും നമ്മക്ക് ആവശ്യം ഇണ്ടാക്കും രണ്ടീസ എടുക്കും ഇണ്ടാക്കുമ്പാണ്ട് കൊർച്ണ്ടാക്കില്ലേ കോഴപ്പല്ല
ആ രണ്ടീസ്ത്തിനും കൂടി ഒപ്പം ഇണ്ടാക്കല്ലേ പിന്നെ നിങ്ങള് എവ്ട്ക്കാ പോ ക്ക് ഏ പാർക്ക് ബീച്ച് അങ്ങനെക്കെ
നമ്മടെ ഇവടെ പൊ പാർക്കില് ആ കുട്ടിയാഴ്ച പാർക്ക് പോവും ലീവ്ള്ള അന്ന് സണ്ടേ ഒക്കെ പോവും പിന്നെ ഈ
ആ ഊട്ടിയൊന്നും പോവൂല ഊട്ടി അങ്ങന ഒന്നും പോക്കില്ല ഹലോ കേൾക്കുന്നില്ലേ ഹലോ ഹലോ കേൾക്കുന്നില്ലല്ലോ